ഹലോ
ഹലോ, എന്നാ ഉണ്ട് വിശേഷൊക്കെ
ഹലോ
അ എന്നാ ഉണ്ട് വിശേഷോക്കെ
സുഘായിട്ടിരിക്കുന്നു.
ആഹ്. സുഖയിട്ടിരിക്കുന്നോ
ആഹ്
ആഹ് ഹ
പിന്നെ കല്യാണോക്കെ എങ്ങനെ ഉണ്ടായിരുന്നു.
ഏ കല്യാണോക്കെ അടിപൊളി അല്ലായിരുന്നോ
ആഹ്
ആഹ് കല്യാണത്തിനൊക്കെ വന്നിട്ട് എങ്ങനെണ്ടായിരുന്നു
നല്ല അടിപൊളി ആയിരുന്നു
ആഹ്
ആഹ് എല്ലാവരെയും നല്ല രീതിയില് ട്രീറ്റെയ്യാൻ പറ്റി. കാണാൻ പറ്റിയെല് വളരെ സന്തോഷം.
ആഹ് ആഹ്.
ഭക്ഷണമൊക്കെ നല്ലതായിരുന്നു
ആഹ് നല്ലതായിരുന്നോ. എന്നിട്ട് ചിലരൊക്കെ പറഞ്ഞു എന്തൊക്കെയോ അത് മോശമായി, ഇത് മോശമാന്നൊക്കെ പറയുന്ന
അല്ല. നല്ല സൂപ്പർ, സൂപ്പർ ഭക്ഷണയിരുന്നു
ഉം അത് ശരി പിന്നെ എല്ലാരും വന്നോ വിളിച്ച എല്ലാരും വന്നാ
ആഹ് കൊറച്ചു പേരൊക്കെ എത്തി എത്തിപ്പെടാൻ പറ്റാതോർക്ക്
കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നല്ലോ. അതോണ്ട് കൊഴ
ആഹ് കാലാവസ്ഥയൊക്കെ നല്ലതായിരുന്നു. നല്ല രീതിയിലായിരുന്നു പോകുന്നത്.
ഉം ഉം
അവിടെ ഇവിടെ ചെറിയ ചെറിയ ആസ് പരസ്യങ്ങള് പിന്നെ ചർച ചെക്കനും പെണ്ണും ഒക്കെ നല്ല, വധുവരന്മാർ നല്ലതായിരുന്നു. കോഴപ്പമൊന്നുല്ല. അങ്ങനെയൊക്കെ ഇങ് നന്നായി
ചെ ചെറുക്കനന്നാ ജോലി
ജോലി ആഹ് വരന് എഞ്ചിന്, എഞ്ചിനീയർ ആണ്.
ആഹാ എവിടെ, ഗൾഫിലാണോ
ഗൾഫിലല്ല. നമ്മുടെ നാട്ടി തന്നെയാണ്
ആണോ
ആഹ് എറണാകുളത്ത്
ആഹ് ആഹ്
പിന്നെ പേ വധു എഹ് കൊച്ചിയിലാണ്
ആഹ്
പുള്ളിക്കാരി എഞ്ചിനീയറാണ്
ആഹ് അത് ശരി
ആഹ് അപ്പോ രണ്ട് കുടുംബക്കാരും തമ്മില് എന്റെ ഒരു ബന്ധ ത്തിപ്പെട്ടയാളാണ്
ആഹ് ആഹ് ആഹ്
ന നല്ല രീതിയിലായിരുന്നു കല്യാണങ്ങളൊക്കെ നടത്തിയത്.
ആഹ് അത് ശരി.
ഒരു ആയിരം പേരുടെ സദ്യ നട ത്തി നല്ല രീതിൽ
ഹ് ഉം ആണല്ലേ? തുണിയൊക്കെ എവിടന്ന എടുത്തെ?
തുണി ഏ എറണാകുളത്തന്ന്
ആണോ
ആഹ്
ആഹ് കുഴപ്പല്ല, നല്ല അ ഇതായിരുന്നു.
ആഹ് ഒത്തിരി പേരു ഉണ്ടായിരുന്നു. അപ്പം ഉള്ള നമ്മുടെ ബൻ ബന്ധുക്കളെയൊക്കെ കാണാൻ പറ്റി. ബന്ധങ്ങള് ഹോ പുതുക്കാൻ പറ്റ
ബന്ധങ്ങളെ ഒക്കെ പുതുക്കാൻ പറ്റി എല്ലാരേം എന്നൊന്നും കാണാനൊന്നും പറ്റി കിയല്ലോ? ഇതുപോല കല്യാണം. അത് പോലുള്ള കാര്യങ്ങൾക്കല്ലേ ആൾക്കാരെ കാണാൻ പറ്റുള്ളു. ട്ടി
ആഹ് ഉം ഓക്കെ നല്ല ഇതായിരുന്നു. നല്ല ഒരു അനുഭവയിരുന്നു.
ആഹ്
ഇങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങളിൽ വെച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബന്ധുക്കാരെ കാണുന്നതും എല്ലാ കാര്യങ്ങളും നടക്കുന്നതും കല്യാണങ്ങളിൽ വെച്ചാണ്.
ആഹ് അതെ അതെ അതെ
അപ്പം നമുക്ക് കാണാത്തവരെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതല് കാണാൻ പറ്റുന്നുണ്ട്
പ്പ കാണാൻ പറ്റുന്നുണ്ട്
ഉം എ പിന്നെ വേർളസ് സ്ഥലങ്ങളിലും കല്ല്യാണങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ കല്യാണം ത്തിൽ പങ്കെടുക്കുമ്പളും നമ്മുടെ ബന്ധുക്കാരും നമ്മുടെ അൽക്കാരും കൂട്ടുകാരും സുഹൃത്തുക്കളും തി ഒക്കെ ആയിട്ടാണ് നമ്മൾ ഹ് കാണുന്നത് അപ്പം ഈ ഏറ്റവും കൂടുതൽ നമുക് ഇപ്പം നമ്മൾ വീട്ടിലിരിക്കുന്നതിനാൽക്കാ കൂടുതൽ കല്യാണത്തിൽ പങ്കെടുക്കു ന്കുമ്പളാണ് നമുക്ക് ആൾക്കാരുവായിട്ട് സംസാരിക്കാനും എല്ലാം സാധിക്കുന്നത്
ബന്ധങ്ങളൊക്കെ പുതുക്കാനും പുതിയ പുതിയ ആളുകളെയൊക്കെ പരിചയപ്പെടാനും പുതിയ പുതിയ തലമുറയൊക്കെ അതെ പുതിയ തലമുറയൊക്കെ കാണാനും അല്ല? അതൊക്കെ സാധിക്കും.
ആഹ് സാധിക്കും. പിന്നെ നമുക്ക് അ ഹ് ചിലപ്പോ അറിയത്തില്ലാത്ത സുഹൃത്തുക്കളുണ്ട് അവരെയൊക്കെ പരിചയപ്പെടാനും, ആ സമയത്ത് സാധിക്കുന്നുണ്ട്
ഉം ഉം അത് ശരിയാ
ഉം പിന്നെ ഒത്തിരി നല്ല കാര്യങ്ങള് പള്ളികളിലാണെേലും ഒത്തിരി നല്ല കാര്യങ്ങളും നമുക്ക് ആ കല്യാണത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്.
ആഹ് അതുണ്ട് അവ്ടെ വരുമ്പോൾ എല്ലാരും പരസ്പരം കാണാനും സഹകരിക്കാനും ഒക്കെ ഉള്ള
ഉം എന്തയാ എന്തോ ഒ
കല്യാണൊക്ക കഴിഞ്ഞ ചെറുക്കൻ ടൂറൊക്ക പോവുന്നുണ്ടോ
ആ‌ ഉം അവര് കൊടൈക്കനാല് മൈസൂർ ഊട്ടി
ഉം ഉം
പോകുവാൻ അ തീരുമാനിച്ചിട്ടുണ്ട് അവര് അടുത്ത ദിവസം തന്നെ പോകുവായിരിക്കും
അവരോട് വല്ല ഗോവയൊക്ക പോവാൻ പറയണ്ടെ അല്ലെ വെളിയിലൊട്ടൊക്കെ പോവാൻ പറയണ്ടായിരുന്നോ
ഏ
ഗോവക്കോ അങ്ങനെയൊകൊള്ള സ്ഥൽത്തോട്ടൊക്കെ പോവാം പറയണ്ടായിരുന്നോ
ആ പറയാം ഗോവയ്ക്ക് പോവാൻ ഇനി ഇപ്പൊ മാറ്റാം പറയാം നമ്മള്
ആ‌ അതെ
ഉം അവര് ഉം എട്ത്തെക്കണത് ഊട്ടി കൊടൈക്കനാൽ ഒക്കെയാണ്
ആ സ്വർണൊക്കെ എവിടന്നാ മേടിച്ചേ
സ്വർണം മലബാർ ഗോൾഡ്
ആഹാ
മലബാർ ഗോൾഡീന്ന് ന്നെ എത്രയാ അമ്പത് പവന്റെ സ്വർണം എടു
ആ‌ അത് ശരി ഡിസ്കൗണ്ട് ഒക്ക കിട്ടിയോന്ന്
ആ‌ ഡിസ്കൗണ്ടൊക്കെ കിട്ടിയിട്ടോണ്ട്
ആ
നല്ല നല്ല തുണിത്തരങ്ങള് സാരികളൊക്ക നല്ല സാരികളൊക്കെയാണ് എട്ത്തേക്ക്ണത് നല്ല ക്വാളിറ്റിയുള്ള ആ‌ വസ്ത്രങ്ങളാണ് എട്ത്തിരിക്കുന്ന
ആഹ്‌ ആഹ്‌ അല്ല കല്യാണൊക്ക നടത്താന്ന് പറയിന്നത് ഇപ്പഴത്തെ കാലത്തേ
ആ
സ്വർണത്തിനൊക്ക ബെലയും സാധനങ്ങളുടെ ഒക്ക വെലയും കൂടിയത് കൊണ്ട്
ആ
കല്യാണൊക്ക നടത്ത്കന്നൊക്ക പറയിന്നന്നെ ഇപ്പൊ ഒരു വെല്യേ ബു കാര്യവാന്ന് പറയുവായിരുന്നു ആ‌ സ്വർണ്ണ വിലയൊക്കെ പെട്ടന്നല്ലേ കൂടിയത്
ആ സ്വർണ വെലേക്ക് അൻസര്ച്ച് കാശു ഉള്ളവരാണ് അപ്പം വെല്യേ ഹൈ പാർട്ടികളാണ് അപ്പം അവര് അതൻസര്ച്ച് സ്വർണം എടുക്കൂലോ
ആ അതെ
ആയിരം പേര്ടെ സദ്യേന്ന് പർഞ്ഞപ്പം ചെറിയ പാർട്ടികളല്ലല്ലോ അവര്
ആം
അപ്പ ആ ചെറിയ പാർട്ടികളല്ലാതൊണ്ടാ അവരാ ഒരു അമ്പത് പവന്റെ സ്വർണെമെങ്കിലും എട്
ഉം അതെ എട്ക്കണം എട്ക്കണം
അപ്പോം സാരിയൊക്ക നല്ല വെലേടെ സാരിയായിരിക്കും എട്ത്തു ഉട് ഉടുത്തിരിക്കിന്നത് നല്ല സാരി ഒക്ക തന്നെയാണ് ഉടുത്തിരിക്കിന്നത് നല്ല ക്വാളിറ്റിയിള്ള തുണിത്തരങ്ങളാണ് ഓ തു ണിക്കടെന്ന് എട്ത്തിരിക്കിന്നത്
ഉം ഉം ഉം
പ്പ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ
ആഹ്‌ രണ്ട് പേർക്കും ജോലിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കൊഴപ്പുല്ല
ആഹ്
അല്ലേ ചെറ്ക്കനും പെണീനും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതു കൊണ്ട്
അഹ് അത് തന്നെ
ഒന്നും കൊഴപ്പുല്ല
ആഹ്ഹ് പിന്നേയ് ഹ്ഹ് ഒത്തിരി കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു അവർക്കൊക്കെ ഡ്രസ്സിങ് കോർഡ് അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പ ഉള്ള പു ധിക കല്യാണങ്ങൾക്കെല്ലാം നല്ല ഡ്രസ്സിങ് കോഡ് അപ്പനും അമ്മയും ഏഹ് വധു വരന്മാരും അവര് കുടുംബക്കാരും മൊത്തം ഒരു ഡ്രസ്സിംഗ് കോഡ് ആയിട്ട്
ആഹ് കൂക്കോടായിട്ട് അപ്പൊ അതുകൊണ്ട് അതെ അതെ അതെ അതെ പാഷം പരേട് പോലെ ആയി
ഉം
ല്ലെ
ആഹ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിക്ക് നല്ലൊരു ട്രസ് കോഡുണ്ടായിരുന്നു അതില്
ഉം ഹും
അപ്പം
ആഹ് അത് വളരെ നല്ലതായിരുന്നു
ല്ലായിരുന്നു ആഹ് ആഹ് പിന്നെ ഇത് ബന്ധുക്കാരെയൊക്കെ കണ്ട് സംസാരിച്ച് എല്ലാവരുടെ അടുത്തും പോയി വധുവരന്മാർ സംസാരിക്കുകയും ഏഹ് സന്തോഷങ്ങൾ പങ്കിടുകയും അവരോട് കൺഗ്രാജുലേഷൻസ് പറയുയൊക്കെ ചെയ്തിട്ടുണ്ട്
ആഹ് ശരി ശരി അതെ അതൊക്കെയാ വേണ്ടത്
ആഹ് ആഹ് എല്ലാരേം കണ്ട് ഓം വർത്താനം പറയാൻ പറ്റിയില്ലെലും ഒരു കുറച്ചൊക്കെ ആൾക്കാരെ കണ്ട് സ്വന്തക്കാരെ എല്ലാം കണ്ട് ആഹ് കൈ കൊടുത്ത ആഹ് നിങ്ങളൊക്കെ വന്നോ നിങ്ങളൊക്കെ വന്നതിൽ വളരെ സന്തോഷം
ആഹ് ആഹ്
എഹ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആശംസകളൊക്കെ പറയും പിന്നെ ഗാനമേള വയ്ക്ക്യ ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല കാര്യങ്ങളെല്ലാം അതിൽ വന്നി ട്ടുണ്ട് അപ്പം രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തിട്ടുണ്ട് ആതെ മന്ത്രിമാര് എം എൽ എമാർ അങ്ങനെയൊക്കെയുള്ളവരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതില് അപ്പൊ അങ്ങനെയുള്ള ഹൈ ലെവല് പാർട്ടികളാണ് അതുകൊണ്ടാണ് അവരൊക്കെ പങ്കെടുത്തത് അങ്ങനെയെല്ലാം നല്ല രീതി ക്ക് ആഹ് കല്യാണം
ആഹ് നല്ല ഓഡിറ്റോറിയം അതെ അതെ ഓഡിറ്റോറിയൊം മറ്റ് കാര്യങ്ങളൊക്കെ നല്ല സൗകര്യള്ള
ആഹ് എർണാകൊളത്തായിരുന്നു ഓഡിറ്റോറിയം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് നല്ല രീതിക്ക് ആഹ് കല്യാണം ആഹ് പോയി കല്യാണം നടത്താൻ നല്ല രീതിക്ക് വരന്റേം വധുവിന്റെ വീട്ടുകാർക്ക് നട ത്താൻ പറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് ഒത്തിരി അതിലുണ്ട്
ആഹ് അവരൊക്കൊക്ക സമയമായപ്പം കറക്റ്റായിട്ട് എത്തിയത് കൊണ്ട്
ആഹ് സമയായപ്പൊ കറക്റ്റായിട്ട്ടെ എ പറ്റിയതുകൊണ്ട പള്ളിയിലെ കാര്യങ്ങളു ഒക്കെ നന്നായിട്ട് നടന്നു നല്ല ഏഹ് ഏഹ് ഇതായിരുന്നു നല്ല നൂറില് നൂറ് ശതമാനവും മാർക്ക് നമുക്ക് കൊടുക്ക
ആഹ് ആഹ് അതെ അതെ അതെ അതെ നല്ല
അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് നല്ല രീതിയില് ആഹ് ഭക്ഷ്ണോം എല്ലാം നമ്മള് ബന്ധുക്കാരെം കണ്ടല്ലൊ ബന്ധുക്കാരെ എല്ലാരെ നമ്മള് കണ്ടു സംസാരിച്ചു വധുവും വരനും മറ്റേ ഹണിമൂൺ പോണ കാര്യങ്ങളൊക്കെ പറഞ്ഞ്ട്ടുണ്ട് അപൊം അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങള് അവ്ടെ എല്ലാം ഏർപ്പാടായിട്ടുണ്ട്
ആഹ് നല്ല അടുക്കും ചിട്ടയോടു കൂടിയൊക്ക കാര്യങ്ങള് ഒക്കെ സർവീസുകളൊക്കെ ആയിരുന്നു നല്ലതായിരുന്നു
ആഹ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ അതില് ഒത്തിരി കാര്യങ്ങളുണ്ട്
അതെ അതെ അതെ കൊഴപ്പൊല്ല നല്ല കാര്യങ്ങളാ കല്യാണൊ ഒക്കെ വളരെ കുടുംബ സൗഹൃദങ്ങളും കുടുംബ അന്തരീക്ഷങ്ങളും ഒക്കെ
ആഹ്
ബന്ധങ്ങളു ഒക്ക ദൃഢപ്പെടുത്തുന്നത് കാര്യങ്ങളല്ലെ അപ്പാ അത് വളരെ നന്നായി
ആഹ് നല്ല രീതിയില് നടക്കാ പറ്റ്യാല് എ എല്ലാരും വന്ന് സഹകരി ച്ചല് വളരെ നല്ലത് ഓക്കെ കട്ടിയ്യുവാണെ